ഹലോ
ഹലോ എന്താ പണി?
പണി എന്താ വീട്ടിലെ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്തോണ്ട്ക്കാ മക്കളൊക്കെ സ്കൂൾ പോയാ പി പണി തുടങ്ങ
അതെ നിങ്ങള് എന്താ പുറത്ത്ക്ക് ജോലി ക്കൊന്നും പോകാറുണ്ടാവില്ലല്ലേ അതെ അതെ ഓ എന്താ വിട്ട് ഇങ്ങളന്തിനാങ്ങനെ അടങ്ങിയിര്ക്ക്‌ണേക്കാട്ടിലും നല്ലത് എവിട്ക്കെങ്കിലൊക്കെ ജോലിക്ക് പോകല്ലേ. അതെ പോഞ്ഞിപ്പം അതെ ഡിഗ്രിങ്ങക്ക് ഡിസ്റ്റൻസ് ആയി ചെയ്താലും അപ്പൊ ങ്ങനെ ഓരോ കമ്പനികളിലേക്കൊക്കെ ഇങ്ങനെ പോവാലോ അച്ചാർ കമ്പനി അങ്ങനെ ഒരോ കമ്പനികൾ ഉണ്ടല്ലോ പ്പോ അമ്മളെ അയൽക്കൂട്ട അയൽക്കൂട്ടം കുടുംബശ്രീ ന്നൊക്കെ നമുക്ക് കിട്ടും ചെയ്യും
അതെ
അയിന്റെ ആ കീഴില് പോയാല് നമുക്ക് വേം ജോലി കിട്ടും വനിതകൾക്കെ മുൻഗണന ഇണ്ടല്ലോ
കമ്പ്യൂട്ടർ കോഴ്സ് വന്നിട്ടുണ്ട് കുടുംബശ്രീടെ കീയില്
ആ